ആാ ഓ
പിന്നെ വേറെന്തൊ
എന്താ സുഖയായിട്ട് അങ്ങനെ പോണു
അപ്പൊ അതെന്താ അങ്ങോട്ട് മാറി കൊട്ടേയെസിന്ന് മാറിയെത് ല്ലാരുടെ ആയാകാരണ
ആാ എല്ലരുടെ ആയാപ്പോ പിന്നെ അന്ന് ചെറിയ വീടായിരുന്നു അപ്പം പീന്നേ അങ്ങനെ മാറി അപ്പം ഹസ്ബെൻ്റെ ബാംഗ്ലൂരാ
ഉം അപ്പം വെരുമ്പോളേ അന്റെ വീട്ടി കെറിയേ
വെര്മ്പോ അവടെ ഒരുമാന്റെ എടത്ത് വെരും
ഉം
വന്നിട്ട് മറ്റേ എങ്ങനെയെണ്ട് ചെലപ്പോ അവടെ പോയി നിക്കും പിന്നെ മക്കള് സ്കൂൾക്കൊക്കെ പോവണ്ടല്ലേ പിന്നെ അങ്ങോട്ട് പോകും ഒരു ദിവസത്തിനെക്ക് പോരു- ഞയാറാഴ്ച ചിലപ്പോ വെള്ളാഴ്ച സ്കൂളില്ല ഞാന് - ആരുടെ കൂടേ പോവും സ്കൂൾ ഇല്ലെങ്കിൽ മദ്രസക് പൊ -
ഹസ്ബന്റ്റിന്റെ അടുത്തിക്കാ
അല്ല വീട്ട്ക്ക് അങ്ങട്ട് കല്യാണം കഴിച്ച വീട്ട്ക്കെ ഉം അങ്ങനെ
ആ യെന്നും നിക്കുമ്പളാണ് പ്രശ്നങ്ങൾ ഇണ്ടാവുക. അതിർപ്പത്ത് പോയിവറുമ്പപിന്നെ വല്യ കൊയപ്പെണ്ടാവൂല
എന്നും നിന്നുച്ചിട്ട് ഓൽക്ക് അവിടെ നിക്കണതാ താല്പര്യം. ഇവിടെ നിന്നിട്ട് കോട്ടേഴ്സിക്ക് ഞങ്ങൾ അന്ന് സൗക ര്യില്ലാത്തോണ്ട് ച്ചെൻക്ക് കല്യാണം കഴിക്കാനൊക്കെ വേണ്ടി അങ്ങനെ മാറിയ ഇപ്പളും ഓല് പറയും അവിടെ നിക്കാനും അതിനൊക്കെ ക്ഷെമ്മ അന്ന് മാർ യദല്ലേ വച്ചിട്ട് പിന്നങ്ങട്ട് പോവൂല അങ്ങനെ സ്ഥിരായിട്ട് നിക്കാൻ പോവൂല ആഴ് പോയി വരോ ആഹ് റൈറ്റ് റ്റില്ലാത്ത പാടകം കേട് സ്ഥലൊക്കെണ്ട് സ്ഥലം പത്തുപതിനാല് വർഷായി വാങ്ങിട്ട് മറ്റുള്ളതോന്നും നോക്കി- ആയിറ്റില്ല മക്കളെ പട്തും കാര്യ റ്റും ഒക്കായി പിൻ
അതന്നെ വല്ലതും കഴിഞ്ഞൂടി പോണ്ടെ ഞമ്മളെ കൈ ഒര് നാളെ കൈകകിട് ട്ട് വാണ്ടല്ലോ ചെലവും കാര്യൊക്കെ കഴിഞ്ഞൂടി പോവാന്
കൂലിപ്പണിട്ത്ത് കാണ്ടൊന്നും ഇതാവൂല ഞ് അവടെ മീകട്ടെയ്ണ പോലെ ന്യേ മ്
ന്നാ ഗൾക്ക് പോയിക്കൂടെ ഗൾ ആ പണിക്ക് നല്ല പൈസ്യേ
ഗൾഫിൽ പോവൂല ഗൾഫ്പോയി ഒരുറാശ്യം ഡ്രൈവർ പണി എല്ലാം പണിട്ക്കും അപ്പം ഡ്രൈവർ പണിട്ത്ത്ട്ട് ആ കര ബുദ്ധിമുട്ടായിക്ണ്
അതന്താ നല്ല ആളല്ലേക്കാരം കിട്ടിക് ചണ്ടാക
കിട്ടിട്ട്ണ്ടാക അപ്പൊ അയ്ന് പേടി എല്ലോട്ത്തും അതെ ഫോൺ തന്നെ ആവോ പക്ഷെ ക്കെ ങ്ങെ പർഞ് ന്നാലും ഞാൻ പോയി പെട്ടില ഫസ്റ്റന്നെ പോയികാണ്ടൊക്കെ പെട്ടാല് പിന്നെ
ഉം
അങ്ങനെതാവും പിന്നെ എല്ലെതിനും പേ പിന്നെ അയ്ന് അത്രേം ട്ടാണ്ട് കഷ്ടപ്പെട്ട്കാണ്ട് പാവഹ് അല്ലോ നമ്മളെ നാട്ടിലുല്ലെ പണി അർ തെരാണ്ട് ഇവിടാവുമ്പ ഒന്നുല്ലേനു
ഉം പക്ഷെഎല്ലാ ചെലർക്കു പോവാൻ ബുദ്ധിമുട്ടും ചെലോർക്ക് അയിനു വേണ്ടിട്ട് ബുർ ഇപ്പ ഇണ്ടാവുലെ
ആ ആ അയിന്റെ പണിയെന്നെ വേറെരാള് ശെരിയായിട്ടില്ല. കൊറെ ആൾക്കാരെ കൊണ്ടോവാനും അത് പോലെ ഹൗസ് ഡ്രൈവറായി ത്തിയത് പക്ഷെ അത് അത്യാവശ്യം ശമ്പളൊക്കെ ഇണ്ടായിര്ന്നു, ഇന്നാലു ഓല് വയെങ്കര റിസ്ക്കെനു അപ്പ വിളിക്കാണ് ന്ന്ണ്ടെങ്കിൽ ടൈം ല്ല അതേപോലെ എന്താണ് കുളിക്കാൻ പോവലും ടൈം ണ്ടാവൂല നിസ്കരിക്കാനായാലും ക്കെള്ളെ ടൈമൊന്നും ഇവര് കൊടുക്കൂല ഇപ്പോ വേറാള് കേറി ഓൽക്ക് ഒരുതുല്ല ഓലെ വീട്ട്ക്ക് മാത്രം ഓലെ വീട്ട്ക്ക് മാത്രാണ്ന്ന്ണ്ടെങ്കില് പോകാനും പോയി വരാനും ഓലെ സ്കൂള് വിടാനും എല്ലാരും വിളിച്ചപ്പോ അങ്ങനെ അവടെ ബുദ്ധിമുട്ടായപ്പ്ളെ ഇപ്പൊ ഗൾഫ്ക്ക് താല്പര്യല്ല അപ്പൊ എല്ലാരും പറയും ങ്ങനെ മീൻ കട്ടെയ്യ്ണെ പണിക്കായാലും വേറെന്ത് പണിക്കായാലും നല്ല സുഖാണ് പിന്നെ ങ്ങൻത്തെ പണിക്കൊക്കെ സാലറി ണ്ട്ന്ന് പറഞ്ഞാലും മുപ്പർക്ക് പോവാൻ താല്പര്യേല്ല അയ്ന് അങ്ങൻത്തേനന്നല്ലെ ഞ്ഞും പോവാള്ളത് പറയും ന്ന അവ്ട്ക്കെന്നല്ലേ ആഹ് അ അങ്ങനായിറ്റ് പിന്നെ തീരെ താല്പര്യല്ല ആ അത് മാ ത്തം പറയര്ത് വേറെന്തും പർഞ്ഞോ അങ്ങനെ
അല്ലേ നല്ല ബുദ്ധിമുട്ട് നല്ലോം ബുദ്ധിമുട്ടിട്ടുണ്ടാവും അത്
ആ ന്ന നല്ല റിസ് പെയ്ക്ക്ണ് ആണ്ടെന്നെ അപ്പൊ പറയും അതെ അതെന്നെല്ലെ പ്പൊ നാട് വേറൊന്നാവൂലല്ലോ അങ്ങൻത്തെ ആൾക്കാരെന്നെ ആയിരിക്കും എല്ലേതുംന്ന്ള്ളൊരു ചിന്തെണ്
ഉം ഉം എല്ലാരും ഒരേപോലെ ആവൂലല്ലോ ചെലെ അറബികളും ആൾക്കാരൊക്കെ പറ്റെ മോസാവും.
ഉം അ അപ്പൊ ഇത്ര പറഞ്ഞൊടുത്താലും അതുതാവൂല്ല ഇനിയിപ്പോ ഞാൻ ആവടക്ക് പോവില്ല ഇവിടെ നിന്നിട്ട് പണിയെടുത്തുകാണ്ട് എന്തെങ്കിലും ആകാൻ പറ്റോ നോക്കട്ടെന്ന് പക്ഷെ പത്ത് പതിനാല് വർഷായി ഇപ്പോ പോയി വന്നിട്ട് എന്നിട്ടും
ഉം ഒരു പെരായി കിട്ടോളം ഒന്ന് മാറി നിന്നാ മതി പെരായി കിട്ട്
ഈ പണിയില് പോയി കിട്ടി മതി ഇന്നാ പിന്നെ അതാവും ഞാൻ പോകേയില്ലല്ലോ ഞാൻ അത്ര അനുഭവിച്ച്ക്കണ്. ആഹ് പിന്നായും പോണോന്ന് അന്ന് ഞമ്മക്ക് പറയാനും തന്നെ ഇല്ല
അതന്നേ ഉം
ക്കണത് ഞമ് ഞമ്മള് പറയുമ്പ ഞമ്മക്ക് റ്റത് ആവാത്ത കൊണ്ടാണോന്നുള്ള തോന്നല് വെരും വിചാരിച്ചിട്ട് മുണ്ടുന്നേയില്ലത്. ആഹ് ഇന്നാലെ എടു പറയും പറയും ഇവടെ പറയുന്നെ അതെന്നെയാ അത് മാത്രം പറയരുത് വേറെന്ത്
ക്കണ പൈസ അന്നാന്നുള്ള പൈസ അന്നാന്ന് ചെലവാകും.
അത്ര തന്നെ ഉള്ളേ. ഉം പിന്നെന്ന് പറഞ്ഞാല് അത് അവിടെ പത്ര കിട്ടുമ്പോ ഇരുവർപ്പ്യായി മാറുമ്പം പക്ഷെ നമ്മൾത് അയ്ല്ലല്ലോ നമ്മക്ക് ആ പത്തുർ പിയെക്ക് നമ്മളെ നാട്ടില് സംഭവം പത്തുർപ്യെക്ക് ഇതൊക്കെന്നെലൊള്ളൂ. അങ്ങനെക്കെന്നെ മ് അത് അങ്ങനെക്കെ പറിയിം എപ്പളും ഉം ഒരു വീടായി. മോള മോളെ കല്യാണം കഴിക്കണ മ് ഇളച്ചെൻമാരൊക്കെ ഇവിടെ നാട്ടിൽ തന്നെയാണ്. എല്ലാരും നാട് ട്ട് ഒരാള് പെയിന്റിങ്ങിന്റെ പണിയാണ് ഒരാള് മരം മുറിക്കണ പണിയാണ് ഇപ്പാക്ക് മിൻ ച്ചൊടാണ്
ഇപ്പക്കെന്ത്
മീൻ കച്ചോടാണ് പണി
ഏ ഇപ്പ എല്ലാര്ക്കും പണിയുള്ളോരന്നെ
പണിയൊള്ളോരാണ് എല്ലാരും ഒക്കെ എന്താന്ന് ച്ചന്നാന്നു ജീവിക്ക്ണോണ്ടക്കാരം
ഉം
ഇപ്പഴും പിന്നെ മാർക്കറ്റിലൊള്ളു ബാക്കിയുള്ളോലക്കെ അന്നന്ന് വീടി അന്നന്ന് അത് അതായാലപ്പ സീസണ് ഇത് മീനിൻ്റെ തൊക്കെ എട്ക്കടക്ക് ഇതാവുമ്പോ ളൊക്കെ അതും ബുദ്ധിമുട്ടാണ് ണ്ടോണങ്ങനെ കഴിഞ്ഞ് പോവാ
ഒമ്പതാന്തി മുതല് ആണ്ന്നോണ് ട്രോള അല്ലെ
നിരോധനം തുടങ്ങിയല്ലോ ട്രോൾ നിരോധനം തുടങ്ങിയല്ലേ ഉം ഉം ഇനി നാല്പ്പത്തഞ്ചു ദിവസം കഴിഞ്ഞു ഉം ഇനി ഉണ്ടാവും മാർക്കറ്റ് ഉണ്ടാവുമല്ലാ അതെ ഫ്രഷ് മീൻ നമ്മള്ന്ന് പറഞ്ഞാല് അവിടെ കടലിന്റെ ആ അവിടുന്ന് പത്ത് നൂറുപ്പിയ എടുത്താല് കടപ്പുറത്ത് എത്തും. ആ ഇന്റെ അടുത്താണ് അപ്പൊ പിന്നെ അടുത്ത മീനൊക്കെ ആയിരിക്കും കിട്ടണ്ടാവ്ക മാർക്കറ്റിൽ നിക്കണം അതുവല്ല അപ്പൊ എങ്ങനെത മീന എന്നാ നിൽക്കാൻ പറ്റുള്ളു
ഉം ഉം ഇവിടെക്കെ ഞങ്ങളവിടെ ഏത് കാലത്തുള്ള മീനാണ് കൊണ്ട പറ നാത്തറിയാം മീനായാ മതി എനിക്ക് മീനായാ മതി എനിക്ക്
മീൻ നമ്മക്ക്ന്നും മടക്കൂലല്ലോ
ആഹ ട്ട ഞങ്ങ അടിഗ സമയ എംഗ ബടുട്ട
ഉല്ലെ ഉം പക്ഷെ മക്കക്ക ഒന്നും ആൻ പറ്റൂലല്ലോ
ഉം ഇഷ്ടാണ് മീൻ കടക്ക് മീന് വച്ചാറും
ഉ ഉ കുട്ടികൾക്ക പറ്റിയ കുട്ടികൾക്ക് ഇത് ഇറച്ചിയല്ലേ ഉണ്ട് ഉ
ചവക്ക്വാണോ
ഉം ഉ
അത തന്നെ അവർക്ക് നഞമ്മള് മറ്റേ സണ്ടിക്കയി ബ്രോയിലറ് കൊടുത്തിട്ടുണ്ടെങ്കില് അവർക്ക് അത് പറ്റൂല ബ്രോലർ അന്നമാണ് അതാണ് രക്ഷകത്താണ്
ആഹ ഞ അമ്മക്ക അങ്ങനെയല്ലല്ലോ അമ്മ മീന സ്ഥിരമായാലും കുഴപ്പമില്ല മക്കുടെ കാര്യം തന്നെയാണ് അപ്പം പിന്നെ മാർക്കറ്റ് മീനൊക്കെ ആക്കാറപ്പം വേരെ ഉണ്ടാവില്ല പിന്ന നാല്പത്തഞ്ച് ദിവസം അതുപോലെ തന്നെ മാർക്കറ്റ് മീന അവർക്ക് വെക്കാൻ പറ്റൂില്ല
ഉം
പ്പൊ പ്രശമീന എല്ലാരും വന്ന് വാങ്ങണണ്ട് മാർക്കറ്റിൽ വന്ന് വാങ്ങണണ്ട്േ
അപ്പോ പോ വെരനാട്ട തരുവാ
ഓര ഇപ്പ അവിടെ തന്നെയാണ് എല്ല ഓർക്ക അവിടെ നിൽക്കാൻ പറ്റും
ഉം
അവിടെ പിന്നെ കൊഴപ്പില്ല ബാംഗ്ലൂരല്ല മീനും അല്ലാതൊക്കെ കിട്ടണ ഏരിയ അല്ലാന്ന് പറഞ്ഞഞ് അപ്പൊ പിന്നെ ഒളക്ക് മാർ മീൻ ഇറക്കിയാലൊ മീൻ
ഉം ഉ
ഇവിടെമ്മ നാട്ടില് വാക്കണ പറ്റാ
ആഹ ഉഹ
ഓഹ
നിനക്ക് അതോണ്ട് നല്ല മീൻ കൂട്ടാം
ആ ആ അവിടെ ചെന്നാലും അവിടെന്ന് വരുമ്പോഴും ഉണ്ടാകും മീന്
ഉം ആ ഇപ്പ കൊണ്ട് പൊര കൊണ്ടിക്കാറല്ലേ
ഇല്ലല്ല ബാക്കിയൊന്നും കൊണ്ടൂരൂല നമുക്ക് സ്ഥരള്ള അതിനെ കൊണ്ടുവരുള്ളൂ
ഏ അപ്പൊ ബാക്കിയാകുമ്പോ എന്താട്ട
ബാക്കിയാകുമ്പോല് തിരിച്ചങ്ങട്ടന്നെ കൊണ്ടോവും പിറ്റ്യേന്നോൽക്ക് വ്ക്കാൻ പറ്റൂല ഉം ഓല് ഫുഡിന്റെ ഇതിന്റെ വല്യ വല്യ ആൾക്കാരും പോലീസേരും അങ്ങൻത്തെ
ഉം അപ്പൊ ആ മീനെന്താട്ട ഒഴിവാക്കെ
അല്ലല്ല അത് നമ്മൾ വണ്ടിക്കാരൊക്കെ കൊണ്ടോന്നോൽക്ക് കാൺ പൊർത് കൊണ്ടോയി ഓല് കൊർഞ്ഞ പൈസക്ക് എടുത്കാണ്ടാണ് ഞ നമ്മക്ക്ഞ് വണ്ടില് ല്ലാക്ക്യാണ്ട് കൊണ്ടാര്ണത് അങ്ങനെ ഓൽക്ക് കൊണ്ടോയി കിറ്റ്ക്കോളും ഐസ്സിട്ട് വെക്കും ഫ്രീസർല്
ഉം ഉം ആ ഐസ്സിട് ട്ട മീനന്നെ ഇങ്ങട്ടൊക്കെ വര്നെ ഐസ്ട്ട് ട്ട് തന്ന്യാണ്
ഉം ഉം ആ അങ്ങനെ വര്നതാവും പ്രശ് ങ്ങനെ ഇങ്ങനെ വരുള്ളോ
ഉം ഉം ന്നാ ശരി ന്നാല്